ആഹ് ഹലോ
ഹലോ താനം
ഹലോ നല്ല വർത്താനം സുഖാണോ
ആ സുഖാണി അന്ക്ക്
എങ്ങനെ
കഡ്ലറ്റ് ഇണ്ടാക്കാൻ അറിയോ
ഓഹ് അറിയ്
ഏയ് ഒന്ന് പറഞ്ഞ് തരുവോ ഇവിടെ കൊറച്ച് ഗസ്റ്റ് വരിണ്ട്
ആണോ ഏത് കട്ടലായിറ്റാ മീറ്റോ അതോ വെജിറ്റബിളോ
മീറ്റ്
ചിക്കനോ
ആഹ് ചിക്കനാ ആക്കി
ചിക്കന് നമ്മള് ഉപ്പും മുളകും ആഹ് കുരുമുളകുപൊടിക്കെട്ട് ജസ്റ്റ്- വേവിക്ക നല്ല പീസളൊക്കെ നോക്കിട്ട് എടുത്തിട്ട്
ആഹ്
കൂടുതൽ എല്ല് കൊറവുള്ള പീസകള് നോക്കിയെട്ക്കുക
ആഹ്
അത് വേവിച്ചു മാറ്റിയെക്കാ പിന്നെ പിന്നെ ഉരുളക്കിഴങ്ങില്ലേ
ആഹ്
അത് പുയിങ്ങി മാറ്റിക്കാ
ആഹ്
പുഴങ്ങി മറ്റേക്കാ പിന്നെ സവാള
ചെറുതാക്കി അരിഞ്ഞ് അരിഞ്ഞത് ഏ ഐക്ക് ഇഞ്ചി വെളുത്തി പേസ്റ്റ്ല്ലേ
ആഹ പച്ചമൊളക്
ആ പച്ചമുളക് എന്താ ടേസ്റ്റി വേണേ മല്ലിച്ചപ്പ് കറിവേപ്പില ചെറു ചെറുതായ അരിഞ്ഞാണ്ട അതിനാത്ത് പിന്നെ അത് വായിച്ചിട്ട് ഐക്ക് ഗരം മസാല മഞ്ഞപ്പൊടി ഉപ്പ് എന്താ
ന്നിട്ട് മിക്സി
ആഹ മുളക്പൊടി ഒക്കെ ഇട്ട് നല്ല വഴച്ചിട്ട് ചിക്കനും ഇടുക പിന്നെ ഈ വേവിച്ച ഉരുളക്കിഴങ്ങ് ഒടച്ചിട്ട് അതൂടാ എന്നിട്ട് നല്ലോ മിക്സ് ആക്കിനെ ശേഷം നമ്മള് ബ്രെഡ് ഒരു ഷേപ്പ് ആക്കി എടുക്ക നമ്മക്ക് റൗണ്ട് ആണെങ്കിൽ റൗണ്ട് ഇപ്പൊ പലെ മോഡലല്ലേ നമുക്ക് മ ഷേപ്പിലാക്കുക ന്നിട്ട് ഈ ബ്രെഡ് പൊടില് അല്ല മു മുട്ടൻ്റെ മിക്സ് ഇണ്ടാക്കിട്ട് അയിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടിൽ ജസ്റ്റ് കെട്ട യ ഫ്രൈ ചെയ്യാം കട്ലേറ്റ് റെഡി ആഹ അങ്ങനാണെങ്കിൽ അങ്ങനെയ്യാം ഇല്ല നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യണങ്കിൽ അങ്ങനെയും ചെയ്യാം
ആഹ്
കട്ലേറ്റ് റെഡി
ഗസ്റ്റ് കുറെ ആൾക്കാരുണ്ടോ
കുറെ ആൾക്കാറിണ്ട് ഞാന് ഇവിടെ നാത്തുന്റെ പ്രസവിച്ചിണ് അപ്പൊ ഇവിടെ ഒരു പോസ്റ്റ് മോട്ടില് കെയർ ലാണ്
ആഹ്
അപ്പവിടെ
അങ്ങനെ
ഉം ബിരിയാണി ക്കെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കറിയോ
ബിരിയാണി ഉണ്ടാക്കും ഒരാള അടുത്ത്ണ്ടാകണോ ഒറ്റക്ക അങ്ങനെ
ആഹ്
ഏ ഹെൽപ്പിന് ഒരാള് വേണം
ആഹ ഒപ്പിക്കാം ഞാനും തരെ ഉണ്ടാക്കി നോക്കിയില്ല
ആഹ ഒറ്റക്കുണ്ടാക്കിയിട്ടില്ല
ഇല്ല ഒറ്റയ്ക്ക് ഉണ്ടാക്കിയണ്ടാക്കിയ നന്നാവൂല ചിക്കന് ഒക്കെ ആണെങ്കി എന്തങ്കിലുമൊക്കെ കാട്ടാം എങ്ങനാലും ടേസ്റ്റ് മീൻ കറിന്റെ വഴിക്ക് പോവൂല അതെ ഓരോ മീനും ഓരോ രീതിക്കാണല്ലോ വെക്കണേ
ആ ശരി
അവിടെ ഏത് രീതിയാ അവിടെ ങ്ങള് ആ
ആഹ ഇവിടെ എന്ത് കറി കറി വെക്കണതോ അതോ കറി മുളക് ഇടുന്ന കറിയൊക്കെ ആണെങ്കില് നമ്മള് ഉള്ളി തക്കാളി ഒക്കെ വ വഴറ്റിട്ട്
ആഹ
ആദ്യം മറ്റേ
കടു ചിലവിടത്ത് കടുകൊക്കെ ഇടൂലേ മുളകിടുന്നേല് ഇവിടെ കടുക് ഇടൂല ഉലുവ ഇടുക
ഉലുവ അവിടെയാ ഉലുവിടാ ചില സ്ഥലത്തൊക്കെ ക്ക
ഇന്നെ കെട്ടിച്ചോടത്തൊ കടുകിടുന്നതാണ് ഞാൻ കണ്ടത് ഹ് എനിക്കാ ടേസ്റ്റ് ഇഷ്ടല്ല ന്ക്ക് ഉലുവാട്ടാ ഉലുവ ഉലുവയും കറിവേപ്പും പൊട്ടിച്ചിട്ട് സവാള ഇടുക വഴറ്റിയെടുക്കുക പിന്നെ അയിക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി ഇതൊക്കെ വഴറ്റിട്ട് പിന്നെ മുളക് പൊടിയും പ്പ് മഞ്ഞപ്പൊടി ചിലപ്പോ മല്ലിപ്പൊടി ഇടും ചില ചിലര് ചിലോരത്ടൂല
ഇവിടെ ഇടു എന്റെ അമ്മായിമ്മ ഇടുംപക്ഷെ ഇന്റെ വീട്ടിലിടൂല
ആഈ അ ഞാനിടും ഇബടെ ഇടൂല മല്ലിപ്പൊടി - എന്റെ വീട്ടില് പെ ഞാൻ കുക്കയുമ്പടും
ആഹ്
അതിട്ടിട്ട് വഴിറ്റിട്ട് എന്താ പുളില്ലേ പുളി നല്ല പീഞ്ഞെടുത്തിട്ട് അയിന്റെ വെള്ളൊ ഴിക്കും ട്ട് കുറച്ച് വെള്ളം കൂടി മിക്സാക്കിട്ട് അയിക്ക് മീന്റെ പീസ്ടും ഉം
വറുത്തറച് ചേലോൽ വേറെ ടൈപ്പ് ഇടാ അല്ലേ
ആ കൂട്ടന്നെ
ആഹ് ആഹ് ഈ തേങ്ങൊക്കെ അരച്ചിട്ട് മറ്റേ പച്ച മാങ്ങക്കെ ഇട്ട ട്ടൂല്ലോ അതെങ്ങനെണ്ടാക്കാറിയോ
എങ്ങനെ
തേങ്ങക്കെ അരച്ചിട്ട് പച്ചമാങ്ങ ട്ട്
പച്ച മാങ്ങട്ട് കറിയോ ഹ
ഒ
ഇനി അയിന് നമ്മള് ഈ മുളകിടുന്ന ത്ര എന്താ മൊളക് മൊളക് മൊളക് കറി ണ്ടാക്കൂലെ മീന്റെ..
ആഹ മീ മൊളീറ്റി മീ മൊളിറ്റി പറിഇ വടെ.
ആഹ അത്ര മൊളകുംതൊന്നും ടൂല. ചെർങ്ങനെ ചെറിയ തോതില് മഞ്ഞപ്പൊടിം ഉപ്പും ആഹ് മല്ലിപ്പൊടിട് ണോലത്ടും ഇടനതോല് ടുല. ചെറിയ തോതിലും മൊളക് പൊടി ഇടള്ളു അയ്ക്ക് കൂടുതല് പച്ചമൊളകാ ടാ. അതിട്ട് മീന് വേവിച്ചിട്ട് ആഹ ഈ തേങ്ങ തേങ്ങേല് ഏ പെരിഞ്ചീരകം ചെറിയുള്ളീം പച്ചമൊളകും ഒക്കെട്ട്ട്ട് വെളുത്തുള്ളിട്ടരക്കും.
ആഹ്.
വറുത്ത്ങ്ങാണ്ട് വറുത്ത്ങ്ങാണ്ട്ത ല ങ്ങനെ ചെയ്യും ല്ല ജസ്റ്റ് പച്ചക്കാ ണെങ്കി അങ്ങനെ.
ആഹ് ചെല ചെല ഭാഗങ്ങളിലൊക്കെ റീൽസൊക്കെ കാണാ. വർത്ത പഷെ മീൻകറി റ്റാല ട്ടേസ് റ്റ്
ആ അത് ശെരിയാ ചെമ്മീന് ചെമ്മീനിനാണെങ്കി തേങ്ങാര്ച്ച ടെ സ്റ്റാട്ടോ.
ആ ആ. ആ
ചെമ്മീകറിക്കും പച്ച ചെമ്മീനില്ലേ?
ആഹ്.
ഒണക്കല്ല പച്ച അത് അല്ലൊരു ഫ്ലേവർ കിട്ടും തേങ്ങരച്ച് വെക്കുമ്പോ പെത്യേക ഒര് ഫ്ലവറ് രും മാങ്ങാ പ ച്ച മാങ്ങ ഓക്കെ ഇട്ടിട്ട് വെരുമ്പോ
ആഹ ആഹ
അതോലെ മാമ്പയപുളിശ്ശേരി തിന്ന്ണോ?
ഔ കഴിച്ചിട്ട്ണ്ട് പക്ഷെ ഈ അടുത്തൊരു ആക് ആനീസ് കിച്ചൺ ള്ള്ല്ലെ ആ ആനി കിച്ചൺ ഒരു റെസിപ്പി പർണീല്ലേനോ മാങ്ങ എന്ത് കോവിലകത്തെ മാങ്ങ റെസിപ്പി ആണ്
ആഹ് ആഹ് ആഹ
ആഹ് അതൊന്ന് ട്രൈയ്യണണ്ട് ന്റെ വീടിന്റെ അടു തൊരു ന്റെ ന്റെ ബെസ്റ്റ് ഫ്രണ്ട്ണ്ട് ഓള അമ്മണ്ടാക്കും അതും ടെസ്റ്റ്‌ ആണ് പക്ഷെ ഇവര് പറിണേ ഇവലെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം.
അവ ഹിന്ദൂസിലെല്ലാരും വെക്ക അത് പ്രത്യേകൊരു ടേസ് സ്റ്റ് ആണല്ലേ അങ്ങൻത്തെ വെ ഏ നോൺ വെജിറ്റേറിയൻ കറികളൊക്കെ ഓര്തൊരു വേറ വെറൈറ്റി വെറൈറ്റി ഇത് രോ സാമ്പാറ്ണ്ടല്ലോ വറ്ത്തരച്ച സാമ്പാറ്.
ഔ സൂപ്പറാ അവിയലും
ആഹ ആഹ് അതൊന്നും ഞമ്മളെത്ര ണ്ടാക്കിലു ആ ഒരു ടെസ്റ്റിക്ക് വരില്ല
അതെ. ഞമ്മള് ബിരിയാണിണ്ടാക്ക്യ ഓൽതു വെ
ആഹ് അതാണ് അത് പത്തിരി കോയിക്കറി ബീഫ് ബിരിയാണി ഇത് ആഹ്.
നമ്മൾ ഉണ്ടാക്കിടുക്കണം.
ആഹ് അതാണ് ഓൽക്ക് അതെങ്ങനെ ആയലും അങ്ങടും ഇങ്ങടും ആയി കിട്ടൂല.
അതെ.
ഞാന് എന്തെങ്കിലുക്കൊര് ഏ ഇപ്പൊ ഓണത്തിനൊക്കെണ്ടെങ്കി ഈ പെണ്ണാരേം വിളിക്കാൻ കാത്തിക്കാ ഓലെ വീട്ടിക്ക് പോവാ എനിക്കിഷ്ടാണ് ആ വെജിറ്റേറിയൻ ഫുണ്ട് ഒര്ന്ന് കയിക്കാൻ ഭയങ്കര ഇഷ്ടണ്
ഓണ വീട്ടിലുണ്ടാ ക്കുന്ന സാമ്പാർ കുഴപ്പില്ല പക്ഷെ അതിന്റെ തൊട്ടടുത്ത് വേറൊരു വീടുണ്ട് ആ വീട്ടത്തെ അടി പൊളിയാണ് അവിടുത്തെ എല്ലാ സാനു
ആഹ് ആഹ
കാണാ തന്നെ ഒരു ഭംഗി
ഹ്മ് വേറെ ചിലര് നല്ല മഞ്ഞിപ്പൊടിയൊക്കെ ഇട്ടിട്ട് അത് എങ്ങനെ ആക്ക ഞാൻ എത്ര ആക്കിയല് ആവുല്ല ഞാൻ ആക്കിയ കൊള ആവല്ലാതെ അങ്ങനെ ആവൂല ഒരയാ ഞാൻ കൊറെേ റെസിപ്പിയ ഒക്കെ ചോദിച്ചിട്ടുണ്ട ഉണ്ടാക്കന്ന എങ്ങനെയ ആ ഒരു ആ ഇതിക്ക് വരില്ല
ആഹ് ഓര് പറയും ഇങ്ങനെങ്ങെങ്ങനെ ആക്കിയാമതി അത് റെഡിയാകും എന്നൊക്കെ
ആ തേങ്ങ ഉണ്ടല്ലോ സാമ്പാർക്ക് ഒര് അരക്കുന്ന തേങ്ങ ന ല്ല എന്താ പറയാ ആക്കിട്ട് നല്ല ഗോ ൾഡൻ കളറിൽ വറുത്ത്ട്ത് ഞാനത് എങ്ങനെ വറുത്താലും കരിഞ് ആ ഗോൾഡൻ കളർത്ക്ക്‌ വന്നിട്ടില്ല
അതായത് ഇപ്പോ പച്ചക്കറി ആയാലും ആ സാമ്പർതെ പച്ചക്കറി ആയാലും കറക് ന്റ് വേവ്
ആഹ അത് ശെരിയാ അവിയലൊക്കെ കറക്റ്റ് ആ ഒരിസം ഞാനും അവിയൽ ഇണ്ടാക് അവിയലായില്ല അതെന്താ പറയാ എന്താ പറയാ ലേഖം വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് വെന്തിട്ടേ
അതാണി ചെലപ്പോ നന്നാവും ചെലപ്പോ നന്നാവൂല
ആഹ് ചിലപ്പോ ബാക്കി വെജിറ്റബിൾസ് ഒ ക്കെ വേവ്ട്ടോ അയ്ക്ക് ചേന ഇടല്ലോ നമ്മള് ചേന
ആഹ്
അത് മാത്രം വേവൂല അങ്ങനെക്കാവും അതിന് ചേന നല്ല വേവൂണ്ടല്ലോ ബാക്കി വെജിറ്റബിൾസിന് കാട്ടിലും അപ്പൊ ബാക്കി വെന്താലും ചേന വേവൂല അ അപ്പൊ ചേന വേവാൻ വേറ്റി ചെയ്താലും ബാക്കിയുള്ള വെന്തൊടഞ്ഞ് പോകും
അതെ ആ പുൾ മറ്റേ ഉപ്പും മഞ്ഞപ്പൊടിയും ഒക്കെ കറക്ടാവണം
ആഹ് ശരിയാ എങേ ഒരു എനിക്കറിയില്ല എങ്ങനെയാണ് ആ ടേസ്റ്റ് പിന്നെ ചായ കസ്റ്റാർഡ് പുഡിങ്ങോ ആഹ് ഞാന് പൊടി വാങ്ങും കസ്റ്റാഡ് പൗഡർ വാങ്ങും
ആഹ്
ചിലര് വീട്ടിൽന്നെ ഇണ്ടാക്കുവല്ലേ കസ്റ്റാഡ് പൊടി വാങ്ങാ ആ എഗ്ഗിന്റെ എല്ലോ കൊടുത് അയ് ഞാൻ ചെയ്ത് നോക്കില്ല ഞാനും പൊടിയാ വാങ്ങല് കോൺഫ്ലവർ ഇല്ലേ
കടന്നില്ല
എങ്ങനെ
ഫുഡിങ്ങ് ഇണ്ടാക്കിട്ടില്ല പക്ഷെ മറ്റേ കസ്റ്റാർഡും സല സ ഫ്രൂട്ട് സലാഡ് ഇല്ലേ
ആഹ് ആഹ് എനിക്ക് പുഡ്ഡിംഗ് ഞാൻ പുഡിംങ് ഉണ്ടാക്കിന്നു പുഡിങ് എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടംന്നാല് ചെല പുഡിംങ് ഇണ്ട് എങ്ങനെയെന്നാല് ടേസ്റ്റ് ചെലപ്പോ ചെല ഫ്രൂട്ട്സും ഇങ്ങട്ട് വര്ണ്‌ണ്ട് ഇഷ്ടല്ല
ആഹ് ആഹ്
ടെൻഡറ് കോഫി
ആഹ് ടെൻഡർ കോക്കനട്ടിൻ്റെ എങ്ങനെ ഇണ്ടാക്കാ
അതില്ലേ ഏഹ് നമ്മള ചൈന ഗ്രാസ് ഇല്ലേ
ആഹ്
അത് അത് അത് വെള്ളത്തിലിട്ട് പിൻ പിന്നേ തേ നമ്മള് എന്താ പറയാ കരിക്ക് കരിക്കിന്റെ വെള്ളം അതിൻ്റെ കാമ്പ് സപ്പറേറ്റ് എടുത്ത് ഈ വെള്ള വെള്ളത്തിലിന്ന് അത്യാവശ്യം പഞ്ചസാരക്കെ ഇട്ട് ചൈനാ ഗ്രാസിന്റെ പകുതി അയിക്കിട്ട് നല്ലോണം എന്താ വേവിക്കാ തെളപ്പിച്ചെടുക്കാം എന്നിട്ട് നമ്മളീ ഒരു ട്രേയ്‌ല് സെറ്റാകാൻ പാ ഒഴിച്ച് വെക്കണം ഈ വെള്ളം കരിക്കിന്റെ വെള്ളം അത് സെറ്റാകണ ടൈമോണ്ട് നമ്മക്ക് ഏഹ് ഈ ഉം പിന്നെ ഈ കാമ്പുണ്ടല്ലോ അത് മിക്സീല്ട്കാ പിന്നെ ആ അയ്ന്റെ ക കരിക്കിന്റെ കാമ്പ് അതിന് അത് ചൊരണ്ടി എടുത്ത് മിക്സീലിട്ടിട്ട് എന്താ പറയാ ഏന്താ ഏലക്കായ് ഏലക്കായ് ഏഹ് പാലും പഞ്ചസാരേം കൂട്ടീട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കീട്ട് അരച്ചെട്ക്കാ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാം അയിന്റെ ആഹാ ഏല- അയിന്റെക്കൊര് സംഭവങ്ങൾ ഉണ്ടാവല്ലോ, അതൊക്കെ ഒന്ന് പോവാൻ വേണ്ടീട്ട്. ഫൈനാക്കിയേ അരച്ചെടുത്തിട്ട്- ഒന്ന് ഒന്ന് കുക്ക് ചെയ്യുക.
ആഹാ.
ജസ്‌റ്റൊന്ന് അല്ല, അത് നല്ലോം കുക്ക് ചെയ്തിട്ടുണ്ടെങ്കി എന്താ- അറിയോ ഈ ഇതിന്റെ- ഈന്ന് പറയാ, കരിക്കിന്റെ ആഹാ ഒരു ടേസ്റ്റ്. റ്റ് പോയി ഒരു വെന്ത ടേസ്റ്റ്- ആവോല്ലോ അങ്ങനെ ചെയ്യരുത്. ഒന്ന്- ജസ്‌റ്റൊരു ഒര് എന്താ പറയാ? വെന്തോ ചോദിച്ചാ, വെന്തു, വെന്തില്ലേ ചോദിച്ചാ, വെന്തില്ല. ആ ഒരു പാകത്തിന് ആക്കിട്ട് മധുരത്തിന് പഞ്ചസ- സാര ഇട്ടിട്ടുണ്ടെങ്കി പൻസാര- ഇട്‌ണില്ലങ്കില് നമ്മക്ക് കൂടുതൽ- ടേസ്റ്റ് ഉണ്ടാവാൻ പക്ഷെ. മിഠായി മേറ്റ് നിങ്ങക്കു അറിയൂലേ, എത്തേന് പറയാം കണ്ടൻസ്ഡ് മിൽക്ക്. അ, ആ സാധനം യൂസ് ചെയ്യാ, ആ സാധനം വേടിച്ച് വെക്കാ.